ആഹ സുഖലേ
ആഹ സുഖം എന്തായി വിശേഷങ്ങൾ
വിശേഷങ്ങളന്താ പഠിത്തൊക്കെ കഴിഞ് ഇങ്ങനെ നടക്കണ്
ഉ എക്സാം ഒക്കെ കഴിഞ്ഞോ
എക്സാം കഴിഞ്ഞ റിസൾട്ട് വന്ന് പാസായി
അതെ ഇനിപ്പ എന്താ അടുത്ത പരിപാടി
അടുത്തത് പി ജിക്ക് കൊടുക്കണം
എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ
ആഹ ഇല്ല നോക്കണം പിന്നെ ജലദോഷംക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ചെറിയൊരു പാട് കേട്
ഹോസ്പിറ്റലില് കാണിച്ചില്ലേ
ഏയ് അയിന്റെ ആവ്യം തോന്നീല്ല
ടാബ്ലറ്റ് എടുതാ
ഇല്ല ഇല്ല ജല ദോഷല്ലേ ആവിയൊക്കെ കൊണ്ടിരിക്കയാണ്
കൊറവുണ്ടോ ന്നിട്ട്
കൊറവുണ്ട് ആ ചെറിയൊരു കഫ കെട്ട്പോലെ
ഈ മഴയൊക്കായതോണ്ടാണ് പ്രശ്നം അത് ആകെ വിഷയവും
അതെ അതെ
വീട്ടിലെല്ലാരും എന്ത് എടുക്കുന്ന സുഖണോ
ആഹ ചോറി പിന്നെ അവിടെ എന്ത് വിശേഷം
ഇവിടാ നല്ല വിശേഷം ഒരാള് പള്ളി പോയിക്ണ് പിന്നെ ഇവിടെ ബാക്കിയുള്ള ഉമ്മച്ചിയും വാപ്പച്ചിയും ഒക്കെ ചോറ് തിന്നാൻ ഇരിക്കണ് കുഞ്ഞിനെ ഉറക്കാൻ കിടത്തിയേക്കണ്
ആഹ
മൂതാള് സ്കൂളിലും പോയി
ആഹ സ്കൂളില് പോയല്ലേ ആഹ
ആഹ അ വൈകുന്നേരം വരള്ളു
ഉ ആഹ ഉച്ചക്ക് ഒക്കെ എന്തോന്നണെന്ന ചോറണ്ട് ബീഫ് കറി ഇന്നലത്തെ
ഇവിടാ അ എവിടെന്നണ്ട് ആ് ചാള കറി വെച്ചിട്ടുണ്ട് പിന്നെ പച്ചക്കായ ഒലുത്തിയിട്ടുണ്ട്
ആഹ
ചോറ് കഴിച്ചിട്ടില്ല കുഞ്ഞിനൊന്ന ഉറക്കി കഴിഞ്ഞിട്ടോട്ടം ചോറ്കയിക്കാൻ പോവാൻ
ആഹ
പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ചക്കെ അങ്ങനെ ഇരിക്കണം
അതെല്ലേ ഞാനും വേറെ പണിയൊന്നുമല്ല ഇങ്ങനെ പോണ്
അപ്പൊ ഇനി എപ്പഴനി ക്ലാസ് തുടങ്ങണന്
ക്ലാസ് ഇപ്പ അടുത്തഴഞ് ചേർന്നടില്ല ചേർന്നടമ്പ നോക്കണം
അപ്പൊ എന്താ ചേർന്ന് കഴിയുമ്പോ ഏകദേശംന്ന് എപ്പത്തേക്ക ആാവും
അതിപ്പ ജൂലൈ കഴിഞ്ഞിട്ട് ഓഗസ്റ്റ്
അപ്പത്തേക്ക ആയിരിക്കൂലേ ഇത് എന്താ അലോട്ട്മെന്റ് അങ്ങനെ എന്തൊ കൊടുക്കല്ലേ അത് കോളേജ് കഴിഞ്ഞഞ് കഴിഞ്ഞാൽ അതൊക്കെ ഇണ്ടാ
പി ജത ഉ
അപ്പൊ എവിടെ കൊടുക്കാനാ വിചാരിക്കണ ഏത് സ്ഥലവുംന്ന് എല്ലാം നിശ്ചയംുണ്ടോ
നി തീരുമാനിച്ചിട്ടില്ല തീരുമാനിക്കാൻ കുറച്ച് സമയമാ ഉ
ഏതെങ്കിലും കോളേജ് കണ്ട വെച്ചിട്ടുണ്ടോ
ഏയ് ഞാൻ കണ്ട്ു മഹ രാാജാസില് പോവാന്ന് ചോദിച്ചുള്ള സമയ്ക്കല്ല വീണ്ടും ടഗറ്റ് എടുക്കാ എന്നുള്ളതാണ്
ആഹ ആ അത് നല്ല കോളേജ ആരുന്നു പിന്നെ വെക്കേഷനായിട്ടന്ന പോയില്ലേ
ഇല്ല എവിടെയും പോയില്ല ഭയങ്കര തിരക്കാർന്ന് ഇവിട
ഉം
അാരണം പോയില്ല എല്ലാർക്കും തിരക്ക്
ബോറിംഗ ഉണ്ട അപ്പൊ വീട്ടില് ക്ലാസ് ഒന്നും ഇല്ലാണ്ട് വെറുതെ ഇരിക്കണ ൻ
ഓ ഫുള്ള് കടന്ന്ുറക്കോ
ആ
പിന്നീടൊക്കെ സിനിമയാങ്ങാണ്ട് ചെയ്യും
ഉ വീട്ടില് വേറെ ആരുുംല്ലല്ലെ
ഇല്ല അമ്മച്ചി പപ്പ പപ്പയുടെ താങ്ങോട്ടും ഇങ്ങോട്ടക്കെ പോകവും
ഉം പിന്ന സൈക്കിളോട്ടോ പോണല്ലേപ്പ
മടി പോട്ട് മടിയായി മുമ്പ് പോയിക്കൊണ്ടിരുന്നാണ് ഇപ്പ ജിമ്മിലും പോവാൻ മടായി പിന്നെ ഇപ്പൊ രണ്ടു ദിവസം ജലദോഷംന്ന് പറഞ്ഞോണ്ട് റസ്റ്റ്ടുതായിരുന്നു
ഉം അത് മുടക്കണ്ടായിർന്നു
ആഹ മുട് നീതാ പറ്റി പോയത് ഇല്ലെങ്കിൽ ജലദോഷം വരൂല ഇനി പക്ക വരാതി
ഉ
മടിയവണ്
ഉ ആ അത് മടി പിടച്ച് കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ മുമ്പോട്ട് പോകാൻ ഭയങ്കര മടിയാണ്
ആഹ
ഒരു ഉശാരണം അങ്ങടെ ഇറങ്ങ കഴിഞ്ഞഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കള്ളു
ഇന്ന് പോണോന്ന് വിചാരിക്ക്ണ് ഉ പോണോന്ന്
വയ്യായ്കെക്കെ മാറീട്ട് പോയാ മതീലെ ഇഞ്ഞ് പണിയ്പ പണിയാവും
ആ ആ
ആഹ് പിന്നെന്താ വിശേഷം
പിന്നെന്താ
പരിപാടി ഒന്നുല്ലേ
പരിപാടിയൊന്നുല്ല ഒന്ന് ചോറിനാനണം ഒന്നാ ഇങ്ങന സിനിമണ്ണം അങ്ങനെ
ൻക്ക് ഇഷ്ടം പോലെ പരിപാടിണ്ട് പാത്ര കൈകാനിണ്ട് തുണി മടക്കി വെക്കാൻണ്ട്
യാ ആഫ്റ്റർ മാരേജ് തിങ്സ്
ഓ വല്ലാത്തൊരവസ്ഥ്യ ആഫ്റ്റർ മാരേജ് കൊഴപ്പില്ല ഈ ആഫ്റ്റർ ബേബീസാണ് കൊഴ്പ്പം
ഹഹഹ
വല്ലാത്തൊരുപാടാണ് ഒരാളെ സ്കൂൾലുട്ട് കഴുമ്പത്തേക്കും അടുത്ത പണി കുഞ്ഞിനോക്കല് അതിനൊന്ന് സെറ്റാക്കുമ്പ ത്തേക്കുംപിന്നെ അവന് എവിടേങ്കിലും കെടക്കണോന്നുണ്ടെങ്കി അടിച്ചാരിതുടച്ചിടണം അത് കയ്യുമ്പത്തേക്കും അത് നൊലൊളി
ബേബി സിറ്റർന്റെ ആവശ്യൊണ്ടെങ്കി എന്നെ അങ്ങോട്ട് കൊണ്ടാക്കാറുന്നു
അത് ശര്യാണ് ത വീട്ടീന്ന് കൊടി പിട്ച്ചോണ്ട് വരാൻ
എന്നാ പിന്നെ വിടുല ന്നുള്ളു എവടിം
ഉ പിന്നാ ഇ ഇയാളൊന്നൊറങ്ങിട്ട് വേണം പോയി ചോറിന്നണം ആ അപ്പറത്തെ റൂമില് ബെഡ്ഡ്മ്മ നറച്ചും തുണി കടക്ക്ണേണ് അതൊക്കെ മടക്കി ഷെൽഫിലിടുത്ത് വക്കണം
ഓ ടാസ്ക് തന്നെ
അ പിന്നെ അവള് മോള് സ്കൂളീന്ന് വരുമ്പത്തേക്കും അവക്ക് എന്തേലും ഫുഡ് ഇണ്ടാക്കി വെക്കണം
ആഹ്
ഇന്നാണ് യൂണിഫോം കിട്ട്യേത് അവള് നാല് മണിയാവും മ ആ മൂന്നും എന്ന് കിട്ട്യുള്ളൂ
ആ എന്ത് യൂണിഫോമാ ഏ നിക്കറെക്കാ
ഇല്ല ഒര് ഫ്രോക്ക് മാതിരിതന്നെ
ആഹ് ബിനാഫോറ
ആ
ഷർട്ട്ണ്ടാ
ഇല്ല ഫു എന്താ സെറ്റാണ് ഷർട്ടും പാൻറ് കൂടി ഒറ്റ ഉടുപ്പായിട്ടാണ്
ആഹ്
ഉം മൂന്ന മണിക്ക് ക്ലാസ്സ് വിടും, പക്ഷേ ഇവള് ട്രാവലറിനാണ് വന്നത്. അപ്പോ കറങ്ങി തിരിഞ്ഞ് വരുമ്പത്തേക്കും നാല് മണിയാവും.
ആഹ് ആഹ് ആഹ്
സ്കൂൾ ബസിന് വരുമ്പത്തേക്കും അവര അവിടുന്ന് മൂന്നെ ഇരുപതൊക്കെ ആവുമ്പത്തേക്കും ആണ് വണ്ടി എടുക്കോള്ളൂ.
ആഹ്
ഇവിടെ വരുമ്പോത്തേക്കും മൂന്ന അമ്പത്തഞ്ച് നാൽ മണിയക്കെ ആവും
ആഹ് അടുത്തല്ലേ സ്കൂള് സ്കൂൾ ടു ട്രാവൽണ്ട് ആഹ് ട്രാവലർ വൈബുൽ
ആഹ് ഒരുപാട് സ്റ്റോപ്പിലൊക്കെ നിർത്തണ്ടേ രണ്ടാമത്തെ സ്റ്റോപ്പാണ്. പക്ഷെ ന്നാലും രണ്ടാമത്തെ സ്റ്റോപ്പാണെങ്കിലും ആ രണ്ട് ആദ്യത്തെ സ്റ്റോപ്പിൽ തന്നെ മൂന്നാലും അഞ്ച് സ്റ്റോപ്പ് ഇണ്ട്.
ആഹ്
അങ്ങന
ആഹ്
പിന്നാ... രാത്രി എന്താ ന്നിട്ട് ഫുഡ്?
രാത്രയും ഇതന്നാ ഏഹ് ബീഫ് ബാക്കിണ്ടെങ്കി രാത്രി ആഹ് കൊറച്ചി ബാക്കിണ്ടാവായി ബീഫ് ഇന്നലെ ചതാ ഇന്നലാ ആഹ് ഇന്നലാ ല്ലച്ചാണോ ആഹ് ഇന്നലെ രാത്രി പൊറോട്ട കൂട്ടി അടിച്ചി
ഉമ്
യാഹ് പിന്നെ ഇന്ന് രാവിലാ ഇടിയപ്പും ഒരു മുട്ട പുഴുങ്ങിയതും തിന്നു
ഉമ്
ഉച്ചക്ക് ഞാൻ ഉച്ച ഏഹ് ഇടിയപ്പം ഏഹ് ഇത് ഈന്തപ്പഴം തേങ്ങാ പാലിണ്ട
ആഹ് ആഹ് ആഹ് ആ അത് അങ്ങനെ കഴിഞ്ഞു
അതെ അതിനോ ഉച്ച ആ അവള് എണീറ്റത്
ആഹ് അതൊക്കെ ഒരു ഭാഗ്യം വീട്ടി പോയാലേ അങ്ങനെയക്കെ ഒറങ്ങാൻ പറ്റുള്ളൂ
മ് ഹ് പിന്നെ രണ്ടു ദിവസത്തേക്ക് ഓരോത്തര് പോയിട്ടുണ്ടായി വീട്ടില് പോയി നിന്ന് ഇച്ചിരി നേരം ഒറങ്ങിട്ട് പോന്ന്
ആഹ് പിന്നെ എന്താ എന്നിട്ട് കഴിച്ചാ ഫുഡ് കഴിച്ചാ അവന ഒർക്കണോയില്ലേ
ഉം കഴിച്ചിട്ടില്ല ഇപ്പൊ പള്ളിന്ന് വന്നണ്ട്
ആഹ്
ഉം എന്നാ ശെരിയെന്നാ ഞാൻ പിന്നെ വിളിക്കാം
ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ശരി അസ്ലാംഅലൈക്കും
വാലേക്കുമസ്സലാം